ന്തൊക്കെ ആ എന്തൊക്കെയണ്ട് വിശേഷം?
നല്ല വിശേഷം എന്തൊക്കെയാ അവിടുത്തെ വിശേഷം?
മഴ ഉണ്ടോ?
ഇല്ലല്ല ഇന്ന് മഴയൊന്നുംല്ല മാ കാറ് മൂടിയാണ്ടിണ്ട് എന്താ അവിടെയൊക്കെ പാടമായ ണ്ടോ?
ഇല്ല ഇവിടെ നല്ല വെയിലായിരുന്നുപ്പ അതിപ്പോ ഇങ്ങനെ മൂടി വരണണ്ട്, പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവലേ, ഇല്ലന്ന് നോമ്പാണ്.
ഏ ജോലിയൊക്കെ കഴിഞ്ഞു ആഹ... ആ
ആഹ് ആഹ ആഹ ആഹ..
ഉ അപ്പ പിന്നെ നേരത്തെ, ഒക്കെ ക കഴിഞ്ഞു എന്താ മക്കളൊല്ലേ ആഹ നിങ്ങക്ക് എങ്ങനെ മക്കളൊക്കെ സ്കൂൾ പോയോ
ആഹ ഇവിട പോയി ഏ ആ എല്ലാരും പോണല്ല വല്ലയാള പ്ലീസ് പന്നില് രണ്ടാമത്തെ എട്ടില് മൂന്നാമത്തെ പ മൂന്നില്.
ആഹ
നാലാ നാലാമത്താള് കെ ജി എത്തിട്ടുള്
പി അവിടെ അടുത്തന്നെ സ്കൂളൊക്കെ എനിക്ക് രണ്ടാള്
തൊട്ടടുത്ത
ഏ അപ്പൊ നടന്നു പോവാവൂല്ലേ ഏ അവിടെ എത്ര തൊട്ടെടുത്താ
ആഹ തൊട്ടടുപ്പ തൊട്ടടുത്താ രണ്ടാളോ
ഉഹ
ആഹ എടുക്ക ആഹ അത്ത തൊട്ട എടുത്ത പൊറത്തകീ വേറെ ഫോൺ വിളിച്ചക്കയാണെങ്കിൽ ഇങ്ങന എല്ലാം സൗണ്ട് കേൾക്കുമ്പോ
ഞ ഞങ്ങക്ക് കുറച്ച് ലോങ്ുണ്ട്
അ ക്ലിയർ ആവണല്ലേ
ആ ക്ലിയറാ,
വണ്ടിക്ക് പോവൂലേ കുട്ടികള്
കേട്ടില
ആ ആണോ അതന്നെ അടുത്തെ പ്രശനം അതല്ല
അതും എനിക്ക അറിയണില്ല എന്തായാലും
പുറത്തൊക്കെ ഇറങ്ങിയ ആക്ക എപ്പൊ ക്ലിയറ ആവണ്ടോ ഉ പുറത്ത റേഞ്ചില് എന്ത വിട്ടിയള
മൂത്തത് ഒ പെണ്ണും ഒരാണും മൂത്തത് നാലാം ക്ലാസ്സിലെ ചെറുത് എൽ കെ ജിയിലെ ഹലോ
ആഹ സയാക്കണ്ട്
കേൾക്കണ്ടാ
ആഹ കേക്കമ്പ
ഉന്നാ അവിടത്തെ പ്രശ്നം കുട്ടികൾ ഒരു പെണ്ണും ഒരാണോന്ന് അറ പ്രിയ
ഉം ഉം ഉ
ഉ മൂത്തത് നാലാം ക്ലാസ്സിലെ ചെറുത എൽ കെ ജി
ഹ
ഉം അപ്പം ആ ഹസ്ബൻഡ ഇവിടെണ്ട് നാട്ടിലുണ്ട് നാട്ടിലുണ്ട് ഉം ന എന്തു ചെയന്നിട്ട് നോമ്പൊറക്കുമ്പോത്തിനൊക്കെ നീ എന്താ ഉണ്ടാക്കണേ
മോമ്പ്റക്കുമ്പോ തന്നെ പത്തിരി ഇണ്ടാക്കാന്ന് കരുതണ്ട് വല്ിയ മോനുണ്ട് ഇവിടെ അപ്പ നമ്പാണ്
ആ മക്കെ പിെ നോമ്പോുണ്ടാവുമ്പോമ്മമാരി
ആഹ അതന്നെ ഞാനാണെങ്കി പിന്നെ ചോറെ എന്തെങ്കിലുംൊക്കെ കഴിക്കും ഉ രണ്ടാ രണ്ടാമത്തെ ഇല്ലോ മൂന്നാമത്തെ അവ എന്നോട് പറഞ്ഞന്ന് ഞാനും നോമ്പെടുക്കും അ ഞാൻ പറഞ്ഞു ഇന്നെടുക്കണ്ട നളെടു ാ മതി അപ്പൊ തെറ്റിക്കണ എന്നോ ഉളിച്ച ആഹ നാ താഴത്തന ഉളിച്ചാത്തന
ആഹ
ഉം
അല്ല ഇത്ാളെ സ്കൂളൊന്നും ഇല്ല അൊ ലീവ്വുമ്പ
ആ അതാത് കരുതി ഞാന് ലീവ ആകുമറ്റ മറ്റേത് സ്കൂളിൽ ചെന്നാല ഇങ്ങനെ ഉർക്കം തോങ്ങിട്ടാും നോമ്പ ആാവുമ്പോ
ആ അത് ശരി തന്നെയാണ് അല്ലെ ഇായിട്ട് ഇങ്ങനെ നോ മ പോരുമ്പോ നമ്മക്ക് അത്രക്ക് ഇങ്ങോട്ട് അറിയൂല കൊഴപ്പല്ല ഇപ്പൊ പിന്നെ പെട്ടെന്ന് നമ്മളിങ്ങനെ
ഉം പിെ അത അല്ല വഈ വെയില കുമ്പളേ കുട്ടികൾക്ക് വെള്ളത്തിനൊക്കെ പിനദാഹം വരില്ലേ കാരണം
ആഹ അത് അത് ശെരിയ മയക്കാല ആാണ്േനന്ന
ആ വേനക്ക നല്ല ചൂടാള്ളോ
ഉ ഇപ്പൊ ഒരു വെയിലറച്ചാൽ തന്നെ അത്
ആഹ ജൂൺ ആദ്യത്തി ഒന്നിങ്ങനെ പെയ്തു കുറച്ച് മഴ ഉം പിന്നെ മഴൊന്നും കിട്ടില്ല
ഇല്ല ഇല്ല ജൂണ ആദ്യ ഒ ആഴ്ചൊക്കെ നല്ല
ആഹ നല്ല മഴയന്ന റെഡ് അലർട്ടും പിന്നെ യെല്ലോ അലർട്ട്ന്ന്ഞ്ഞ ഭയങ്കര പ്ര്രസ് പിന്നെ എന്താ പോയി
ആ
ഇന്തർക്കും അ പയ്യാതിരുന്നാലും പ്രശ്നം തന്നെന്ന ഉ
ലാസ്റ്റക്കൊക്കെ ആയിട്ട് ചെിലപ്പോ ഇണ്ടാവും
ആഹ
ഇനി ചിക്കൻ ഉണ്ടോ പ
ആഹ ചിക്കൻ ഉണ്ട് നുണ്ട് ഞങ്ങൾക്ക് ഒന്ന് മുതലേോ പിന്നെ നോമ്പായിരുന്നേ അപ്പൊ ആ അവരെ ഉപ്പ വ ഉപ്പക്കും ഉണ്ടാവലുണ്ട് അങ്ങനെ
ആ് അവിടെ
ആഹ് എല്ലാര്ക്കും നോമ്പ എല്ലാരും നോമ്പ്എട്ക്കും അത് പിന്നെ ഒര് വ്യാഴം വെള്ളിമ് അല്ല തിങ്കളും വെ വ്യാഴം ക്കെ നോമ്പ് എട്ക്ക്ണെ ആളെന്നേണ് പിന്നെ അതേ പോലെ ഈ ത് ദുൽഹജ്ജു പിന്നെ ഫുള്ള് എട്ക്കും അതേപോലെ മുഹറത്തിന്റീം എല്ലം പത്ത് പത്ത് വരെക്കെ എട്ക്കണ ആളാണ് അപ്പ പിന്നെ ഞമ്മക്ക് പിന്നെ എതായാലും കൊറെ പോയിട്ടുണ്ടാവില്ലേ
ആഹ് അത് ശെരിയാണ് അതും വീട്ടലു ആയി ആഹ് അല്ലെ കൂടെ നോൽ ക്കാനാള്ണ്ടങ്കി നമ്മക്ക് നോൽ
അല്ല അത് വടെ എപ്പഴൊന്നുണ്ടാവൂല ണ്ടാകുമ്പോ ഉണ്ടാവുന്നേള്ളു ഇപ്പത് എറണാകൊളം പോയ്ക്കാ.
തന്നെ ആഹ് ങ്ങളപ്പൊ കുട്ബത്തിലങ്ങനെ താമസിക്കാവൂലേ.
അല്ല ഞങ്ങള് വേറെ തമ് വേറെ പോന്നതാ ഒര് പത്ത് ആഹ് ഒര് പത്താൾക്കാര്ണ്ട് തറവാ ട്ടില അനിയന്ണ്ട് തറ മ് തറവാടിന്റെര് തന്നെ ഒര് മൂത്തച്ഛനൂണ്ട് വേറൊര് അനിയനൂണ്ട്. പിന്നെ ഞങ്ങള് കൊർച്ച്ങ്ങട്ട് വിട്ടാണ്. പിന്നെ ബാല്ല്യേ ജ്യേഷ്ഠന്മാരും തന്നെ കൊർച്ച് അങ്ങട്ട് പോണം. തറവാടിന്റെ എട്ത്തല്ലവരും. പെങ്ങമാര് നാലാള്ണ്ട്. നാലാളും കല്യാണം കഴിച്ചോട്ത്താ. മ് ആഹ് അത്ര വല്ല്യേ ക്കൊന്നും കട്ടിച്ച്ട്ടില്ല. അവടെ അടുത്ത അടുത്തായിട്ടെന്നേണ് എല്ലാരും. മ് അറ് വത് വ പിന്നെ ഓട്ടോക്ക് അറ് വത്, എയ് വത് ഒരാക്ക് നൂറ്റമ്പതോ അങ്ങനെക്കെ കൊട്ക്കണം.
ആഹ് അപ്പ പിന്നെ ഒര്പാട് ദൂരൊന്നുല്ലലേ. എട്ത്തന്നേണ് ഞ ഇന്നെക്കെ സംബന്ധിച്ച് അതൊക്കെ എട്ത്താണ്.
ആഹ് ന്താച്ചാ ദൂരോല്ല അത്ര വല്ല്യേ ദൂരോ ന്നൊല്ല എല്ലാര്ക്കും അരമണിക്കൂറോണ്ടൊക്കെ പോയിപ്പോ പോരാ രാന്ള്ളേ ആ ഒര് തന്നെ ജെസ്റ്റ് ഇൻക്ക് ഇന്റെ വീടാണ് കൊറേ ദൂരള്ളത്. ഇൻക്ക് ഒര് മ ണിക്കൂർ വാണം എന്റെ കല്യാണം കായ്ച്ചോട്ത്ത്ന്ന് ന്റെ ന്റെ വ്ട്ട്ക്ക് പോകണങ്കി.
ആഹ് ങ്ങെ എങ്ങനെ ങ്ങളപ്പൊ സ്കൂളങ്ങനെ പൂട്ടില്ലേ അങ്ങനെക്കെ പോകാ അതോ എട്
ആഹ് ഞങ്ങളും ഏ എ ഇടയ്ക്ക് പോവലൊന്നുല്ല. ഇടക്ക് സ്കൂൾ പൂട്ട് അല്ലെങ്കി ഇമ്മങ്ങനെ വിളിക്കും അപ്പം ഇമ്മാക്ക് കാണാം പൂതി കുട്ട്യാളെ കാണാം പൂതി ആവുമ്പള്ളൊക്കെ വിലിക്കുമ്പോ പോയിട്ട് പോരും. അങ്ങനെക്കെ അല്ലാതെ എപ്പളും പോക്കൊന്നും നടക്കൂലേ
മദറ, സ്സ് സ്കൂള് എല്ലാതും ആവുമ്പളേ
ആഹ് ന് ഇപ്പോന്ന് പറഞ്ഞാല് വെള്ളി സ്കൂള് ള്ളതോണ്ട് പിന്നെ മദ്രസ്സ് ഒയ് വ്ള്ള ദിവസം പോകാനും പറ്റുല്ലല്ലോ അതൊക്കേന്ന് പറഞ്ഞാല് വ്യാഴാഴ്ച പോയ വെള്ളിയാഴ്ച ഒരര് ലീവ്ണ്ടാര്ന്നു. ത്പ്പോ അങ്ങനെ പറ്റൂലല്ലോ. വെള്ളിയാഴ്ച്ച സ്കൂളല്ലേ
അയ്ശെരി
മ് അത് പോകാന് ഇപ്പ ശനിയാഴ്ച, ഞായറാഴ്ച സ്കൂള് ല്ലാന്ന്പർഞ്ഞിട്ടന്ന് മദ്രസ്വല്ലേ.
അ'ണ്ട് ഇപ്പ നമ്മക്ക് മറ്റേ ഈ മുഹറത്തിന്റെ ലീവ് അങ്ങനെ ശനി, ഞായറും ലീവാണെങ്കിലും പിറ്റേന്ന് മദ്റസാണല്ലേ
ആഹ് അതെ മുഹറത്തിന്റെ ഇന്നാണ് ഇന്നും നാളേണ് ലീവേ
മുഹറത്തിന്റെ ലീവ് നാളെ വെള്ളി
ആഹ് വെള്ള്യയ്ച്ച
മ് നാളേണ് പക്ഷെ പിന്നെ ശനി ഞായറ് സ്കൂളില്ലെങ്കിലും മദ്രസല്ലേ അപ്പൊ പിന്നെ ആ ലീവ് പോകാൻ പറ്റൂലല്ലോ
ഉം ശരിയാണ്
മക്കളെല്ലാരും അവിടട്ത്ത്ല്ല സ്കൂളില് തെന്നാണാ
ആ അവടെത്തന്നെ അല്ല എല്ലാരും ഇല്ല രണ്ടാള് ചെറുത് രണ്ടോ വല്ല്യൊരു പിന്നെ ഹോ ഹോസ്റ്റൽ ല് കൊണ്ടാക്കിക്കണ് വേറെ സ്കൂളിലാണ് അവര് ഉം മോനെ പ്ലസ് വണ്ണിന് ചേർത്ത് മറ്റവ ഏട്ടാം ക്ലാസ്സ്ക്കും അവിടെത്തന്നെ ചേർത്തു
ആ സ്കൂളൊക്കെ വിട്ട വേങ്ങോട്ട് എടക്ക് എടക്ക് എടക്ക് വരും ഉച്ചക്ക്
ആ ഉച്ചയ്ക്ക് ഓന് അവിടത്തെ ചോറ് പറ്റൂല പിന്നെ പൊ ഉച്ചക്ക് ചോറ്ണ്ണാന് വരും യു കെ ജി ഹ് ഉള്ള ആളെ പിന്നെ ടീച്ചർമാര് പറഞ്ഞയക്കൂല ഒരു അവര് അവിടന്ന് കൊടുക്കും ഉം
ഏ യു കെ ജില് ഇണ്ട ആള് ആ ചെറിയ ആള് യു കെ ജിലാവൂല്ലേ
ചെറിയ ആ ഉം അവൻ അവന് വന്ന് ത്തിന്ന്‌ പോയി മൂന്നാമത്തോനെ
ആ അപ്പൊ മറ്റേ ചെറിയ ആൾക്കാര്ക്ക് അവിടന്ന് സ്കൂളിന്നില്ല ഭക്ഷണാവും
ആ ഓര് കൊടുക്കും ഇല്ല പറഞ്ഞെക്ക്ണ്‌ ന്നൊന്നും കൊടുത്ത് ഞാൻ കറി ഞാൻ ഞ നമ്മള് അവിടത്തെ പറ്റാത്തേന് കറിയൊക്കെ കൊടുത്ത് വിട്ടാലേ അവരായമാര് ചീത്ത പറയും കുട്ട്യോള് ഇവിടത്തെ തിന്ന് ശീലിക്കട്ടെ ഇങ്ങള് ഇങ്ങനെ കൊടുക്കണ്ട
അത് ശരിയന്നാണ് ഇപ്പ അയ്ന് സ്കൂൾല് ആദ്യത്തെ മാര്യൊന്നും അല്ലല്ലോ നല്ല ഭക്ഷണം ക്ഷണം തന്നാണല്ലോ
വെല്യാ കുട്ട്യാൾ ആ വെല്യാ കുട്ട്യോക്ക് ഇണ്ടാക്കണതൽ ല്ലാവര്ക്കും കൊടുക്കണത് അപ്പൊ എരീവ് പറ്റണില്ല പെണ്ണിന് അതാണ്‌പ്പ കൊയപ്പം
അതാവൂലേ
ത് ശീലാകട്ടെന്നുച്ച്ട്ട് ഞാനും തന്നെ മൈന്റാക്കലില്ല പിന്നെ മൂന്നരൊക്കെ ആകുമ്പോ വീട്ട്ക്ക് വരൂലോ അപ്പോ നമ്മക്ക് വാണ്ടതെന്താച്ചാ
കൊടുക്കാത് ശരിയാണ് എന്താ ചായയും കട്യൊന്തേലൊക്കെ ഇണ്ടാക്കോ
ആ ഓര് വരുമ്പോത്തനെ എന്തെങ്കിലൊക്കെ അല്ലെങ്കിൽ ചോറാണെങ്കി ചോറ് അത് തൊക്കെ പറഞ്ഞ് ചോറന്നെ ഞാൻ തീറ്റിക്കും
ഏ വൈകോ അപ്പൊ ചോറൊക്കെ
വേ വേവിച്ചോളും ഒന്ന് പിന്നെ സോപ്പിട്ടാ മതി
ഏ ഇവിടെ എന്നാ അങ്ങനെ സ്കൂള്ട്ട് വന്നാല് ചോറ് ഒന്നും കഴികും
അയിന് മൂന്നരക്ക്‌ വരോളെ ആ മൂന്നര ആവുമ്പോ വിടും എൽ കെ ജി യു കെ ജി ഓര്ക്ക്‌ ഒൻമ്പതരക്ക് തുടങ്ങും
നേരത്തെ തൊടങ്ങാവൂല്ലേ
എൽ കെ ജി യു കെ ജി മാത്രേ മൂന്നരക്ക് വിടുള്ളൂ മറ്റേത് നാലരാവും
ആ നാലരാവും ഏ അല്ലിവടെ
ചെറിയ കുട്ട്യോളല്ലെന്നു കരുതീട്ട്
ഒരേ ടൈമിലന്നാണ് വിടണത് നാലരാവുമ്പോ തന്നാണ് പിന്നെന്ന്ച്ചാല് ലോങ്ങ് തായതോണ്ട് വണ്ടിക്കൊക്കെ ഒരേ ടൈമില് ആകുമ്പോഴല്ലേ വണ്ടിയൊക്കെ സ്കൂൾ വണ്ടികളൊക്കെ ക്കെ എടുക്കുള്ളൂ ആ ടൈമില് ഈ ടൈമിലൊന്നും ആയി കിട്ടൂലല്ലോ
ണ്ടവാൻ നേരത്തെ വണ്ടി വരും
ആ അത് സപ്പറേറ്റ് വൻ സപ്പറേറ്റ് വണ്ടി ആവുലേ
ആ സ്കൂൾവൻ സ്കൂൾനൊരു ബസ്ണ്ട് അയില് പോണെല് വേറെണ്ട് ഇത് പിന്നെ ഓട്ടോക്കാര് വന്നിങ്ങനെ ക്യൂ നിക്കല്ലോ ടങ്ങും മൂന്ന് മണിയാവുയാ കുമ്പോത്തേനാ വരും
ഹ
എന്ന ശരിട്ടാ
ആഹ് ആയിക്കോട്ട എന്നാ ശരി